നമസ്കാരം
നമസ്കാര നമസ്കാര എന്നാണ്ട് രാവിലെ നടത്തോക്കെണ്ടോ ഇപ്പോ?
രാവിലെ നടക്കാൻ പോകാറുണ്ട് എല്ലാ ദിവസം പോകത്തില്ല.
ആഹ്
ന്നാലും ആ സമയം കിട്ടുന്ന പോലെ ദിവസങ്ങളിൽ പോകാറുണ്ട് രാവിലെ പോകും. അല്ലെങ്കിൽ വൈകുന്നേരങ്ങള് പോകാറുണ്ട്.
ആഹ് എത്ര ഒരു സം എത്ര
ആഹ് ഒരു നമ്മള് ആഴ്ചലൊരു അഞ്ചു സം നടക്ക്ന്നത് പഠനങ്ങള് പറയുന്നെ അഞ്ച് സം നടക്കുന്നത് ഏറ്റോ നല്ലന്ന പറയുന്നേ.
ആഹ് ആഹ്
അഞ്ചു സം നടക്കുവാണങ്കി നമ്മുടെ ആരോഗത്തിനത് വളരധിക ഗുണം ചെയ്യുന്നു പറയുന്നു. അതുപോലെന്നെ നടക്കുമ്പം മുപ്പത് മുതൽ നാപ്പത്തഞ്ച് മിനിറ്റ് വരെ നടക്കണം എന്നൊക്കെണ് പറയുന്നെ.
ഉം ഉം അഹ്
പിന്നെ ഓരോ പഠനങ്ങളും ഓരോ രീതിയാണ് ചെലര് പറയും. ആഹ് എന്താണ് നടക്കണ്ട ഓടിയാ മതിന്ന് പറയും. എന്നാലും അധികം അതെ അതെ എന്നാലും കഴിവതും നല്ലത് ആ പ്രായള്ളോർക്കൊക്കെ ഓടാനും പറ്റത്ത്ല്ലല്ലോ.
അഹ് ല്ല ത് ല്ല
ആഹ് നമ്മളങ്ങനെ വടെ നടക്കാറൊക്കെണ്ടോ?
ആഹ് ഓ ഞാനങ്ങനെന്നും ഒരു വല്ലപ്പോഴൊക്ക നമ്മള പിന്നെ എപ്പഴും നടത്തുന്നുണ്ടല്ലോ നമ്മ പ്രധാന പരിപാടി. അതുകൊണ്ട് പിന്നെ അതിനായിട്ട് പ്രത്യേക സമയം കണ്ടെത്തുന്നില്ല പോകുന്നു നടക്കുന്നു അത്രേ ഉള്ളൂ ഒന്ന് ഇരുന്നുള്ള ജോലി വലിയ കാര്യമായിട്ടില്ലല്ലോ.
ആഹ് പിന്നെ നമ്മള് അങ്ങനെ ഇപ്പ ഈ കൂട്തൽ ഇങ്ങനക്കെ അധികം മേലണങ്ങി ജോലി യ്യാത്തരക്കാവു കൂടല് നട ആണങ്കി അത്യാവശ്യം വീടുകളിലൊക്കെ എന്തെലും ജോലിയൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യം വരുന്നില്ല പിന്നെ ചെലർക്കയി പ്രത്യേകിച്ച് അല്ലെങ്കിൽ സു ഈ പർഞ്ഞ എന്താണ് പഞ്ചസ ണോ? ആഹ് ഷുഗർ, കൊളസ്ട്രോള് ഒക്കെ ഉള്ളവർക്കൊക്കന്ന് ർഞ്ഞാല് നടത്തം ഭയങ്കര ഗുണം ചെയ്യുന്ന പഠനങ്ങൾ പറയുന്നേ പിന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലാണ്. പിന്നെ ഷുഗർ ഉള്ളവർക്കും നടക്കുമ്പം ഈ മസില് കൂടുതലും ഇങ്ങനെ അഹാ ബലപ്രദം ആ മസില് കൂടുതല് ങ്ങനെ എന്താണ് ഉപയോഗിക്കൂല്ല നട സിലിന്റെ ഏഹ് എന്താണ് ആഹാരമാണ് ഈ പറയുന്ന ഗ്ലൂക്കോസന്ന് പറ അപ്പം അതുവഴി ആഹ് ആഹ് തിന്നറക്കും അതുവഴി രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൊറ എന്നാണ് പറയ്ന്നെ
ആഹ് പിന്നെ പ്രോട്ടീൻ പ്രോട്ടീൻ
അതെ അതെ അതെ പിന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നട നടക്കുന്നത് എന്ന് പറയുന്നു. ഓരോ വിഭാഗങ്ങളും ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇന്നത്തെ കാലത്തേ
അതെ അതെ
ആഹ് പിന്നെ ശരിയായ ഒറക്കം ലഭിക്കാനായിട്ട് നല്ല രീതിയിൽ നടക്കുന്നത് ദിവസം നടക്കുന്നത് നല്ലതാന്ന. പറയുന്ന്ണ്ട് ആഹ് ആഹ് കയ്ച്ച് കഴിഞ് ഒരു പത്ത് മിനിറ്റ് നടക്കുന്നത് നല്ലതാണ് പറയുന്നുണ്ട്. വൈത്തക്കാണ് പിന്നെ ഈ പൈ ഈ പറയണ ഈ വായുവിന്റെറെക്കെ പ്രശ്നമുള്ള ആൾക്കൊക്കെയെിൽ നടന്ന കഴിഞ്ഞാല് ആ വയട്ടില് വാങ്ങന്റെക്കെ ഒരു ബുദ്ധിമുട്ട് കുറയും കുറഞ്ഞ കിട്ടും നമ്മുടെ വയറ്റ അവ ഈ കുടലുകളൊെ പ്പ ചെറുതായിട്ടും നനയൊക്കെ ചെയ്യുമ്പഴേ ആ പിന്നെ ഈ ബൈക്കിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർ നടന്നൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തും മാറ്റം വരും.
ഉ ഹു ഹും.
പൊതുവേ നമുക്ക്
മനുഷ്യൻന്റെ ആരോഗ്യത്തെ നല്ല സ്വാധീനിക്കുന്ന ഒന്നാണ്. അല്ല അത് മനുഷ്യന ഈ സ്വാഭാവികമായിട്ടും ഉ മനുഷ്യന്റെ ഏ ശരീരപ്രകൃതിയും ഈ നട ആ രീതിക്കാണല്ലോ അതിനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ കൂടുതൽ കാലവും നടക്കുന്നതാണ് ഇപ്പോഴും. അതിൻന്റെ ആരോഗ്യത്തിനും നമ്മുടെ ആയുസിനും. വേണ്ട വിധത്തിലുള്ള. ജീവിത ക്രമങ്ങൾക്കെക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് നടത്തം. ആരോഗ്യത്തെ സംബന്ധിച്ച് ഏറ്റവും. ആരോഗ്യ രോഗം ഉണ്ടോ ഇല്ലോ എന്നുള്ളതല്ല പ്രശ്നം. രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മള് നടക്ക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതിനിപ്പോ രോഗമാണെന്ന് നിർബന്ധംന്നുമില്ല. രോഗം ഒരു കാരണൊന്നുമ ല്ല മറ്റുള്ള എല്ലാ അസുഖത്തിനും ഇപ്പ ഹൃദയ സംംബന്ധമായിട്ടുള്ള കാര്യത്തിന്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യത്തിന്. വൃക്ക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കരള് സംബന്ധം അങ്ങനെ തുടങ്ങുന്ന എല്ലാ രോഗവും നമ്മളിപ്പോ നടത്തില്ലത്തത്ക കൊണ്ടാണ് നടുവവേദന അടക്കമുള്ള. കാര്യങ്ങൾ മനുഷ്യന് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പ ഇതിനൊക്കെ ഒരു ഫീഡ് പരിധി വരെ. മാറ്റമുണ്ടാക്കാനായിട്ട് കഴിയും നടത്ത കൊണ്ട്